ഹലോ.
ആഹ്.
ആഹ് കേൾക്ണില്ലേ? ആഹ് കേൾക്കാം. ഇപ്പെങ്ങനെണ്ട് കെ എന്തെങ്കിലും ഓൺലൈനിൽ വേറെന്തേലും ബിസിനസ്സ്ണ്ടൊ?
ആഹ് വേറെ അങ്ങനെ ബിസിനസൊന്നു ഇല്ല ഓൺലൈനില്. എടക്ക് വല്ല ഈകെ വർക്ക് ർക് കിട്ടാ ഉം മറ്റേ എന്താ പറയാ? ഈ ട്രേഡിങ് പോലില്ലേ?
ഏഹ്
അങ്ങനൊരു വർക്ക് അത് എ അത് പൈസങ്ട് കൊടുത്ത്ട്ട് ചെയ്യ്ണ ഇതാണ്. ആഹ് ട്രേഡിങ് പോലെയാ. അ അഹ്‌ ഒരുവട്ടം ചെയ്തിരുന്നു.
ഏഹ്.
അല്ലാ പിൻ ആഹ് കിട്ടി കിട്ടി.
ഏഹ് നമ്മാദ്യത്രയാ ഇടണ്ടേയ്?
ആദ്യം നമ്മൊരു നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാ പിന്നെ അവരത് നൂറ്റി നാപത് പൊരിട്ടാണ്ട് തിരിച്ചു തരും. അങ്ങനെ ആ ആ അതൊരു മൂവായിരം വരെ ചെയ്തു. പിന്നങ്ങട് ചെയ്യാൻ കാശ്ണ്ടായിരുന്നില്ല.
ഏഹ്.
ആഹ്. ഉം
നമ്മള് നൂറുപ്പിട്ടാ പിന്നൊരു നാപ്പുർപ്യ. പിന്നമ്മള് പിന്നീടാങ്ങനെ അങ്ങനെ ഇട്ട് ഇട്ടിട്ടാക്കല്ലേ?
ആ ആഹ്. ആദ്യം നൂറിടും അപ്പൊ തിരിച്ചത് നൂറ്റി നാല്പതായിട്ട് അവരിങ്ങട് ത് തരും.
ഏഹ്
പിന്നീട് നമ്മേ മുന്നൂറ് രൂപയാണ്ട് ആ അറ്ന്നൂറ് രൂപയാണ് പിന്നീട് ഇട്ടത്. പിന്ന അറുന്നൂറിട്ടു. പിന്നെ അറുന്നൂറിന് കൂടെ ചേർത്ത് ഒരു തൊള്ളായിരത്തി ചിങ്ങട് തന്നു. അങ്ങനെ
അത് ശെരി ആഹ് ഞമ്മൾ ഇത് എമൗണ്ട് കൂടുന്നൻസര്ച്ച് ചെലപ്പം പെട്ടെന്ന് ആണ്ട് പൊട്ടി പോകും. ചെൽപ്പോം കൊറേ കാലം നി
ആഹ് ആഹ് ആ അത് ആ അതന്നെ അതെന്നെ അതുകൊണ്ട് ഞാൻ അധികം മുന്നോട്ട് പോയില്ല.
ഏഹ്.
ആഹ് ഒരു നമുക്ക് കയ്ല് ഒത്ങ്ങ്ണ ഇതാവുമ്പോ സ്റ്റോപ്പ് ചെയ്തൊ.
ആ പിന്നെ അതും പോയാ പിന്നെ തീരെല്ലാതായിലെ. ഉം
പറിമ്പോ ആ ഞങ്ങടെ വിഷൂന്റെ ടൈം ആയിരുന്നു. അത് കാരണം വിഷൂന് ഏ പൈസ ആയി കയ്ല്. കുട്ട്യേൾക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിറ്റ് ആ കയ്യില് കാശ് കിട്ടി.
ഉം
ടൈമില് പിന്നെ ഹസ്ബന്റ് ന് പണി ഇല്ലാണ്ടിരിക്കെ പഠിക്കാനൊ.
ആ എല്ലാ തുന്നല്ണ്ട് അതേമാരി അങ്ങനെ മാക്കിങ് അങ്ങൻത്തൊക്കെ നിങ്ങക്ക് താല്പര്യം ഇണ്ടോ.
മെയ്ക്ക് ആ എന്തിന്റെ ആണ്.
നമ്മള് എന്താണ് ഓർണമെന്റ്സ് ബണ്ടാക്ക. കുട്ടികൾക്ക് എന്താണ് പാവാച്ച കുട്ടി ഇണ്ടാക് അങ്ങനെപ്പൊ കീച്ചൈന് കാരോഗ്രാഫി ചെയ്താന് അനക്കെള്ള ഒരൊക്കെഴിച്ച കൊടുത്ത മാസം അഞ്ഞൂറ്
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആഹ ഹലോ ഹലോ കേൾക്കുണ്ടോ ഹലോ ഹലോ